കേക്ണൂല്ല
സ്ലാംലൈക്കും
ഹലോ വലൈക്കുസ്സലാം ആ പ്പക്കേക്ണ്ട് ഞാകര്തി റേഞ്ചില്ലേന് കേക്കില്ലേ ഉം ആ കഴിച്ചു
ഉം
ന്തപണി കഴിച്ചാ
മഴണ്ടോ
ഉം മഴണ്ട് ന്തുവരെണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് ചോറ്ന്ക്ക്ണ്
ആ
കൊറ്ച്ചേരായി ചോർന്ന്ട്ട് ഇതുവരെ മഴണ്ടായിരുന്നു അവ്ടെണ്ടോ
ആ ഇതിലേക്ക ഉണ്ടായിന്ന് നിങ്ങൾ പറഞ്ഞതിന് ഇപ്പ ഇല്ല
ആഹ!
ഇപ്പൊ ഒരു അവസ്ഥായിറ്റിൽ ഇങ്ങനെ ചോദിച്ചണ്ട്
ആഹ!
ഇങ്ങനെ എൊക്കെ ചോറിന കൂട്ടാനക്കാ?
ചോറിന കൂട്ടൻ ചിക്കൻ ഉണ്ട് പിന്നെ കുമ്പളങ്ങ മുതിരക്കെട്ട് കറി വച്ചക്കണ്.
ആഹ! ആ...
കുമ്പളങ്ങ മുതിര ഇട്ട് കണ്ടക്കെ അങ്ങനെ വെക്കല് അങ്ങനെ എടുക്കുന്നത്?
ഉം കുമ്പളങ്ങി തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് മുതിര വറുത്ത പൊടിച്ചിട മല്ലിപ്പൊടിയും, മുളക് പൊടിയും, മഞ്ഞപ്പൊടിയ, ഒക്കെ ചേർത്തിട്ടിട്ടാ
ഉം ഉം കുമ്പള കേവിക്കുമ്പോല്ലേ
ആഹ്! മുളക്, തക്കാളി, പച്ചമുളകും, ഉപ്പും, മല്ലിപ്പൊടിയും, മുളപൊടിയും, മഞ്ഞൾപ്പൊടിയും, ചേർത്ത് അടുപ്പത്തക്കെ വെള്ളം ചേർത്ത്- ആഹ!
ഉം ഉം
മുതിര വറുത്ത് പൊടിച്ചിട്ട് അതിനകത്തിടാം
ഉം ഉം ഉം
പിന്നെ തേങ്ങ- ആഹ! തേങ്ങ അരച്ച് തേങ്ങ ചെറിയുള്ളിയും, വെളുത്തുള്ളി വലിയ- ജീരവും കൂടി അരച്ച ചേർക്കുക അറെ വർത്തട
ആഹ! ആഹ!
ടേസ്റ്റ് ആണ് പഴയ കറിയാണ്ക്ക ഒന്ന് പരീക്ഷോക്കി പണ്ടുള്ള കറിയാണ
അലെ
ഇപ്പള്ളവർക്കൊന്നും അറൂല അതാണ് സംഭവം നമ്മൾ കഴഞ്ഞ കുറച്ച് ഏജോറ ആയതോണ്ടേ നക്ക് കഥ പറയന പറയ ആജി ട്ടേസ് ശല ഒന്ന് വെച്ചു നോക്കിയതാണന്ന് കൊറ ആയി വെച്ചിട്ട് ഇപ്പ അടുത്തൊന്ന വശലില്ല
ത്തിരാ
മീന് വാങ്ങിച്ചിട്ടില്ല
ആ ഇത് പച്ചിട്ടുണ്ടാവും
ആഹ് പൊരിച്ചിക്കല്ല അത് വറ്റിച്ച്ച്ചക്ക
അതെ ഉ ഉ
പിന്നെ അവിടെ എന്തൊക്കെയ? ഒരൊക്കെച്ച് അവിടെന്തൊക്കെയ കാറി
ക്ക്ണ്ടാവുലേ
ഹലോ ഹലോ കേക്കണില്ല എടക്കെടക്ക് ആഹ് ആഹ്
ആഹ് എന്താ അറില്ല കേൾക്കാതെന് ആഹ് ആഹ് കേൾക്ക്ണ്ട് ഇവിടെ ഞങ്ങള് വെറ്റലാണ് വെറ്റ്ൽ ഈ പ്രെദേഷ് പിന്നെ പിന്നെ അടവാണ് ചേല വത്ത്ലി ശ്രീ അങ്ങിനി ഇല്ലേ വത്ലിങ്ങൾ അറിയാനുള്ളൊന്ന് എനിക്കറില്ല
എങ്ങനെ
ബേത്തലുണ്ടല്ലോ ചെറിയ മീന് അവർക്ക് നിങ്ങളടക് എന്താ പറയാന് അറീല്ല
അതല്ലേ ബത്തലല്ലേ ചെറിയ പരല് പോലത്തെ മീനല്ലേ
അത് കറി വെച്ചേക്കണ് മല്ലിപ്പൊടി ഇട്ട്. . കറിവെച്ച്ക്കണ് ഇം ഇവിടെ ഉപ്പക്കൊക്കെ അത് ഇഷ്ട്ടാ പിന്നെ വേറെ . അടവ് അർണ മീന് പൊരി പൊരിക്കേ ചെയ്ത്
ആഹ്
മീനെ പിന്നെ നമ്മളെന്നും.
ആഹ് മീന് എപ്പഴും വെറൂല്ലേ ഇവിടെ മീൻ വെരൊക്കെ ചെയ്യും അങ്ങനെ എന്നൊന്നും വാങ്ങിക്കൂല്ലാ.